ആഹ്
ആ കേക്ക്ണ്ട് ന്തക്കെണ്ട് വിശേഷം
എന്താ സുഖായിട്ട് പോണ് കൊഴപ്പൊന്നുല്ല അവിടെ ന്തക്കെയ്ണ്ട് വിശേഷങ്ങളൊക്കെ
നല്ലെ നല്ലെ സുഖായിട്ട് പോണേ
ഉം മഴയൊക്കെണ്ടോ?
ഉ മഴ ഇത്വരെ ണ്ടായിനി ഇപ്പൊന്ന് വെൾച്ചട്ച്ച്ണ്.
തന്നെ ഹാ പ്പൊ ന്നലിം ന്നൊക്കെ ആയിട്ടേ
ഉം ആ് വെടിം അങ്ങനെന്നെണ് ഇന്നലിന്നു ആയിട്ട് നല്ല മഴേ
ഇപ്പൊ നല്ല വെയില് വെരുന്നുണ്ട് ഇനിപ്പോ ന്താ അവസ്ഥ അറീല്ല.
ആഹ് ഇപ്പ ആ് ഇവിടെ ങ്ങനെ ചെർതായ്ട്ട് വെ യിലർക്ക്ണ്ട്.
ആ പിന്നെ ഫുഡൊെ കഴ്ച്ചോ ആ ഫുഡഴിച്ച് കഴിഞ്ഞ്
ഉ എന്താ സ്പെഷ്യലൽ എന്താ സ്പെഷ്യല്
ഇന്ന്പ്പോ മീന്ണ്ട് അല്ലാതെന്നുല്ല
ആ അടെങ്ങനെ പ്പം മീനൊക്കെ കിട്ട്ണ്ടോ?
ആഹ് പ്പൊ കിട്ട്ന്ന്ണ്ട് ഇപ്പതില് ആദ്യം മീൻ പാല്ണ്ട് പക്ഷെ ഇല്ല മീനെന്നെ ആകെ ഒന്നോ രണ്ടോ മീനൊള്ളൂ വേറെ ഇണ്ടാാവില്ല. കിട്ടാറ്ണ്ടായിരുന്നു ആ ട്രോളിങ്ങായതോണ്ട് ന്നാലും കൊഴപ്പൊന്നില്ല കിട്ടാറുണ്ട്
ഏഹ് അവിടെ എങ്ങനെ വണ്ടി പോയി വാങ്ങലാ ആ പോയി വാങ്ങല മീന് അതോ വണ്ടില് ഇങ്ങനെ കൊണ്ട
പിന്നെ അങ്ങനെ വാങ്ങും ചെൽപ്പോ അഥവാ വന്ന്ട്ടില്ലെങ്കി പിന്നെ അങ്ങാടി പോയാണ്ട് ഹസ്ബൻന്റ് പോയി വാങ്ങിപ്പോരും
ഉം ഏഹ് ഇങ്ങളേത് അങ്ങാടിലെ പ്രദേശ അതൊ ഉള്ളോട്ടോ?
ഏഹ് ഉള്ളൊട്ടൊന്നല്ല അങ്ങാടി പ്രദേശന്നെണ് നല്ല തൊന്നുല്ല ഉള്ളോട്ടൊന്നല്ല ക്ഷെ മേ റോഡല്ലാന്നൊള്ളു
ആ ചെറിയ അങ്ങടിയെക്കാരല്ലേ. ആഹ്
പിന്നെ ആണ്ട് ഇൻക്ക് രണ്ടാൾണ്ട്. ഒരാൾപ്പോ സ്കൂള് പോയി ആഹ് ഒരാള് സ് കുക്കോയിണ് ഇപ്പോ ഒന്നിലാണ് ഒരാൾക്ക്പ്പോ ഒറങ്ങാണ് എട്ടു മാസായിട്ടുള്ളൂ
ഏഹ് ചെറിയ കുട്ടിയാലേ ഉം എന്താ ചെയ്യാ മുറ്റ്ത്ത് എൻക്കൊരാളാ
ആഹ് മുട്ടുത്തും
ഉം എൻക്ക് ഒരാളേ ഓള്ളു എൽ കെ ജി പഠിക്ക്യാണ്.
എൽ കെ ജിയാ ആ പോയ്ട്ടുണ്ടോ
ഈ വർഷം ചെ ആ ആന്ന് പോയിന്
ഏഹ് മടീണ്ടോ പോവാന് ഈ വർഷം നിർത്തിയതാ
ആ ഈ വർഷം ചേത്തിയ മടി ഫസ്റ്റിസക്കെണ്ടായിനി പിന്നെ മടി മ പി ഓള് അംഗലവാടി പോയി കൊർച്ചൊക്കെ അപ്പൊ വല്ലാതെ മടില്ല ആഹ് ആഹ് ഉം
പ്പൊ കുട്ടിയോൾക്ക് ഈ ഇടപെയ്‌കണ്ട കാര്യങ്ങളൊക്കെ അറിണോണ്ടെ ഇല്ല കുഴപ്പല്ല ഇപ്പൊ ഞാനന്റെ വല്ല്യ മോനേം ചേർത്തിരുന്നു അംഗൽവാടിയിൽ പക്ഷെ ഇവിടുന്ന് ഒരുപാട് പോകാണ്ട് എങ്കിലും കൊണ്ട ചെലപ്പോ വണ്ടി ഇല്ലെങ്കി നടന്നും കൊണ്ടാക്കും എങ്ങനെയെങ്കിലൊന്ന് പോയി കിട്ട ആ വണ്ടി പോ ല്ല ദൂരണ്ട് കുറച്ചൊന്നല ഇപ്പൊ മിനിമം ചാർജ് ഒരു അറുപത് രൂപ കൊടുക്കണ്ട നാല്പ്പത് രൂപ കൊടുക്ക ക്കണ്ടിരും അത്ര ദൂരണ്ട് അടു ഉം അടുത്തൊന്നുംല്ല എങ്കിൽ ചിലപ്പോ നടന്ന ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയെങ്കിലൊന്നു പോട്ടന്ന് വിചാരിച്ചു മറ്റത് അവര് മടിപിടിച്ച് പോണ്ടന്ന് പറഞ്ഞാ പിന്നെ അവർക്കത് ചേലായി
ആ അംഗനവാടി കുട്ടികള് കുട്ടികൾക്ക് പരിചയപ്പെടാൻ ഓല പ്രായ ത്തിലോല്ലന്നെ വേണം
ആ അതെ അതെ അവർക്ക് ഒറ്റക്ക് വഷം നിക്കലും എൽക്ക അറിയണെങ്കില്
അംഗങ്കൽവാടി പോകും അങ്ങനത്തൊട്ട് പിന്നെ സ്കൂളി ആഹ് സംസാരക്കെ തിരിഞ്ഞു വരണം എന്റെ മോനും വല്ലാതെ സംസാരം തിരിയില്ലായിരുന്നു മൂന്നാം മ വയസ്സിലൊക്കെ ആയപ്പോ അപ്പന്നെ മൂന്നായപ്പോ തന്നെ കൊണ്ടോയി ഒക്ടോബറിൽ മൂന്നായി നവംബർ നമ്മള് പ്രവേശന ഉത്സവം ഉണ്ടാവല്ലോ അതിലന്നെ കൊണ്ട ചെയ്തു അപ്പൊ പിന്നെ വർത്താനം പിന്നെ കുട്ടിളായിട്ട് സംസാരിക്കുമ്പോ ഇവിടെ പറഞ്ഞ ഒറ്റക്കുള്ളൂ ഇപ്പ ഒരു മോൻ ആ അതെ ഇവിടെ ഓന് മാത്രമേ ഉള്ളൂ പിന്നെ ഉമ്മിയുപ്പും ഹസ്ബൻ്റും ഒരു മോനേ ഉള്ളൂ ഒരു മോളാണ് ഓള് മരേജ് ചെയ്തു പോയാരുന്നു അപ്പൊ പിന്നെ ഒറ്റക്കെ ആവുമ്പോ പിന്നെ നമുക്ക് അത്ര ഒരു സംസാരവും കാര്യങ്ങളും ഇല്ല കുട്ടികള ഇല്ലേടത് ല്ലേ പിന്നെ ഇങ്ങന സംസാരം കാര്യങ്ങളും ഉണ്ടാവുള്ളു
ഓൽക്ക് പോകണ ഇഷ്ട്ടേകാരം കിക്കാനരുണ്ട് അവിടെ കളിക്കാൻ കുട്ടികളൊക്കെ ഉണ്ടാവും
ഇപ്പൊ തായഴോട്ടൊക്കെ പോകും ആദ്യം പോയില്ല അപ്പൊ പിന്നെ കുറച്ച് വലുതായില്ല
ആ സ്കൂളക്ക് ഫുഡ് ഒക്കെ കൊണ്ടോവല
ഇല്ല സ്കൂളന്ന് കിട്ടും ആ പിന്നെ കൊടുത്തയകൽ ഒന്ന് ല്ലാ കടന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പ എന്തെങ്കിലും ചിലപ്പോ ഉപ്പ്പേരി ആയിട്ട് പുട്ടോ എന്തെങ്കിലും വേണം അങ്ങനെ കൊടുത്തേക്കും സ്കൂൾ ഉണ്ടാകുന്നാലും പിന്നെ അവർക്ക് ക്ക് വേണം ഒന്ന് എന്തെും ണം കൂട്ടാനെണ്ട് കൊണ്ടപോകും ആ ആ പിന്നെ ആദ്യ തേ പോലെ അല്ലല്ലോ അതേ ഒരു ചെറുപ്പയറോ മമ്പേറോ ഒക്കൊണ് ഇപ്പൊ അതൊന്നുമല്ലല്ലോ
ആഹ ഞമ്മളൊക്കെ പോയന്ന് ചെറുപ്പറ് ആ നമ്മള് പോയുന്ന ചെറുപ്പാരോ കടല ആ നമ്മുക്ക് ആഹ ഇപ്പൊ കുട്ടികക്ക് ഓരോ ഓരോ ദിവസം സോയാബീന് അങ്ങനത്തെതൊക്കെ
അത് തന്നെ സോയാബീൻ ഉണ്ടാവും ചിലപ്പോ ഉപ്പരിയയിട്ട് ഇപ്പ എന്തെങ്കിലും ഉണ്ടാവും ഇപ്പൊ പിന്നെ കുട്ടികൾക്ക ആയാലോ പോകാൻ മടിയൊന്നും ഉണ്ടാവില്ല എല്ലാം പാലും മുട്ടായിക്കോട്ടെ എല്ലാ സാധനങ്ങളും
ഉണ്ടാവും
ഒക്കെ ഉണ്ട് ഇപ്പോ
പിന്നെ ആഴ്ചയിൽ എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള
ആ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡുകളൾുണ്ട് ആ അതെ അതെ ഇപ്പ മുട്ടക്കല്ല ദിവസം വെജ് ബിരിയാണി ആയിട്ട്ണ്ടാക്കി കൊടുക്കാറുണ്ട് അറിയണ്ട് അതിനൊക്കെ ഓരോന്ന് കേൾക്കാം
ഉം നമ്മള് പോയന്നേനി എന്നൊരു ചെറുപ്പയറോ അല്ലെങ്കില്
ഇപ്പൊ
കടലേ
ആണപ്പ അങ്ങനെ ആ ഇഷ്ടന്നല്ലാക്ക ഇഷ്ട സാധന
ആഹ ആഹ
തിന്നല്ലാതെ നിവർ
ആഹ അന്നൊക്കെ എല്ലാ വീട്ടില് ലൊക്കെ പറയും സ്കൂള്ന്ന് വാങ്ങിക്കോണ്ടി പറയും അന്നത്തെ കാലം അങ്ങനെ എനി ആഹ ഉം പിന്നെ ട്രിപ്പ് ഒക്കെ പോയണ്ടോ
പോകലുണ്ടോഴ്ച്ചാ ആദ്യൊക്കെ പോയിരുന്നു ഇപ്പ പോവലൊന്നുമില്ല ഇപ്പൊ ചെറിയ മോൾ അല്ലെ ഉള്ളത്ഇന്നാലും ദൂരമൊന്നും പോയില്ല അടുത്ത് അത്തൊക്കെ കേട്ടോ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ
പോകാൻ പറ്റ്ണ സ്ഥലമൊക്കെ ഉണ്ടോ പാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ കുട്ടിയൊക്കെ പോകാൻ പറ്റ്ണ
ആ പാർക്കെ ഇവിടെ അടുത്തുണ്ട് ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഒന്ന് പോയിരുന്നു ഇവിടെ അടുത്തന്നാണ് കുട്ടികൾ കളിക്കനൊക്കെ നമ്മക്ക് ഇല്ലെങ്കിലും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ട് നമ്മുക്ക് പിന്നെ അടു പിന്നെ പാർക്ക് തൊന്നും കിട്ടിട്ടൊന്നും കാര്യമില്ല ഹഹഹ
ആ ഞമ്മക്ക് എന്തെങ്കിലും കാണാൻ പറ്റിയതൊക്കെ വേണം
അതെ കാണാൻ പറ്റിയൊക്കെ കാണും എന്നാലും അതെ അങ്ങനെ പോയിപ്പോ രണ്ടാഴ്ച മുന്നേ കഴിഞ്ഞ ആഴ്ച
ഉം
പോയിരുന്നു അവര് കളിച്ചതായി പോന്ന് നഞമ്മളൊന്ന് കണ്ടു പോന്ന് അത്ര തന്നെ
ആഹ ചെറി ചെറുത് ആൺകുട്ടിയോ പെൺകുട്ടിയോ
അത് പെണ്ണ് മൂത്ത് മോന്
ഏ ഏ എന്താ വീട്ടിലൊക്കെ എന്തെങ്കിലും ചെടിയോ അങ്ങനൊക്കെ ഉണ്ടോ
ആ ചെടി ഇണ്ട്
ഉം ചെടികളോടൊക്കെ ഇഷ്ടാ ഏഹ്
ആഹ് എനിക്ക് വല്ലിയ താല്പര്യംന്നുല്ല ഇൻക്ക് ആഹ് ഉമ്മ ഉണ്ടാക്കും നല്ലോണം. എനിക്ക് പിന്നെ ഞാൻ വല്ല ഐമക്ക് മൈന്റക്കലൊന്നു ഇല്ല പക്ഷെ ഉമ്മ നല്ലോണം ഇണ്ടാക്കും. ക്ഷെ ഇലച്ചെടികളാ കൂടുതലായിട്ടും ഇള്ളത്. നമുക്ക് വെയിലില്ലാത്ത ഏരിയായോ അതോണ്ട് ചുറ്റുമരങ്ങ ളാണ് അതോണ്ടെ എലച്ചെടികളാണ് കൂടുതലും. ആഹ് അതുകൊണ്ട് പിന്നെ അല്ലോണ്ട് അപ് പിന്നെ വല്ലാതെ ആഹ്
നല്ല മരങ്ങളൊക്കെ ആഹ് ഉം നല്ല മരങ്ങളൊക്കെ ആകുമ്പോ നല്ല തണുപ്പേക്കാരെലേ ഏഹ് വേനൽ കാലത്ത് ത്തെക്കെ തണുപ്പുണ്ടാവെ ക്കാരെല്ലേ
ആഹ് അതെ
ഉം അധികം ചൂടൊന്നും ഇല്ലാത്ത പ്രദേശം ആണ് ഏ ഹ്
ആച് റബ്ബർ ഉണ്ട്. ഞങ്ങളുടെ അടുക്കള ഭാഗത്തൊക്കെ റബ്ബറാണ് കൊറ്ച്ച് അങ്ങോട്ട്. അതുകൊണ്ട് നല്ല കാറ്റും കാര്യങ്ങളു. വൈകുന്നേര ആയ നല്ല കാറ്റണ്
ങേ അപ്പൊ സുഖാണ് ഇവിടെ ഒക്കെ വേനലിനു നല്ല ചൂടാ ഹഹഹ അങ്ങള്ത് ഉം ഈ അങ്ങാടി പ്രദേശം ഉം മേലങ്ങാടി അങ്ങൻത്തെ സ്ഥലാണ് ഉം
ആഹ്
എത്ര വരെ പഠിച്ച്
ഞാന് പ്ലസ്‌റ്റു വരെ. പിന്നെ മാരേജ് കഴിഞ്ഞ് പിന്നെ പോയിട്ടൊന്നും ഇല്ല അതേ മാരേജ് കഴിഞ്ഞു പ്ലസ് വൺ
നിക്കാഹ് കഴിഞ ഇഞ്ഞ്പ്ലസ്ടു
ഇഞ്ഞ് കഴ്ഞ്ഞ് ഏഹ്
പിൻ
ഇപ്പോ എവിടെ വീട് അവിടെ എടുത്താ
എല്ല പിന്നെ കേക്കാണ്
ഏഹ്
നമു ന്താണ് അപ്
എൻ
നമുക്ക് ഇസ്ക്കങ്ങളും കാര്യങ്ങളു ഒന്നു ഇല്യ. എപ്പഴും പോകാ വരാ സ്കൂൾ വണ്ടി നേരിട്ട് അതിലൂടെ വെര്
സ്കൂൾക്ക് അവിട്ന്ന് പോരേക്കാരല്ലേ
ത്ത്ക്കും പോകാം ഇതിലെ കഴിഞ്ഞ നേര അതിലൊ വണ്ടി വരാ അതുകൊണ്ട് പിന്നെ. പ്രശ്നല്ല. മദ്രസ്ക്കും വണ്ട്യന്നാണ്. അതും അതിലൂടെ പോരും അപ്പ അതിനൊന്നും പ്രശ്നൊന്ന്ല്ല അതുകൊണ്ട് എപ്പഴും പോക സ്കൂൾ പൂട്ടല്ന്നും കാര്യങ്ങളൊന്നുല്ല്യ ഒരു കണക്കിന് സുഖാണ്. ആഹ് ഇങ്ങനെയൊക്ക ആവുമ്പൊ സുഖാണ് പക്ഷെ ഫസ്റ്റ്ക്ക് ഒക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടേനി. അടുത്തെന്നാണല്ലോന്ന് വിചാ
ആ ഇന്നാലും എടുത്തൊക്കെ ആവ്ണ തന്നെ നല്ലത് നമുക്ക് എന്തെ പരിപാടിയൊ അങ്ങനെ
ആഹ് പരിപാടി ആഹ് അങ്ങനെയൊക്കെ നല്ലത് കാര്ണം എന്തുണ്ടെങ്കിലും നമുക്ക് പോവാം. രാവിലെ വന്ന് വൈകുന്നേരം പോണെങ്കിൽ അങ്ങനിം പോവാ. പിന്നെ അടുക്കാല ദൂര ഒള്ളൂ ചെല്പ്പോ നടന്നും പോകും.
ഏഹ്
പിന്നെ നിങ്ങളെ വീട് അവിടെ അടുത്ത് തന്നൊണോ
ഞങ്ങള് എന്റെ വീട് കുറച്ച് പോണം രണ്ട് ബസ്സൊക്കെ കേയറി പോണം.
തന്നെ ഓ
ഉം ഉം അപ്പൊ എത്താ ആ് ഹസ്ബൻഡ് വീട്ടിലിണ്ട് ഹസ്ബന്റിന്റെ വീടിന്റെ പനി തേപ്പി അങ്ങനത്തൊക്കെ പണിയ തേപ്പിന്റെ പടവിന്റെ ഒക്കെ ആഹ ആ അപ്പൊ ഞങ്ങള് ഇന്ന് ഇങ്ങനെ ലീവ് കിട്ടാന്നിക്ക പോവാനേ അതെ ആ ആദ്യൊക്കെ ഇവള് അംഗനവാടിലൊക്കെ ആയ കൊറേ ഒക്കെ നിക്കാൻ പോവണ്ടേനി. ഇപ്പൊ നഴ്സറിലൊക്കെ ആയപ്പോ ആഹ പ്രശ്നല്ല്യ ഉം ഇപ്പൊ പിന്നെ ഏതെങ്കി ഉം ശനിയ നായറൊക്കെ വരണം നിൽക്കാൻ പോണെങ്കിൽ അപ്പൊ മോളെന്നെ പറയും ആഹ മോളന്നെ പറയു എന്താ ഉം മോളന്നെ പറയാ എന്താ ഇന്ന് നേരത്തെ നമുക്ക് രണ്ടു ദിവസം നിന്നിട്ടല്ലേ പോന്നിട്ടൊള്ളു കാല് കൊ കൊറെ നിന്നീനിയല്ലൊ ഓക്ക് അവിടെ നിക്കണതാണ് ഇഷ്ടം
ഇഷ്ടലെ ആഹ
എവിടെ കളിക്കാനും ആരുല്ല ഞങ്ങള് തന്നെ ഒള്ളെ
ആഹ് അങ്ങനെ ആവുമ്പൊ അവർക്ക് അത് തന്നെ ഏക്കാരം ഇഷ്ടം കളിക്കാൻ ആളല്ലോട്ത്തൊക്കെ
ആഹ
എന്നാ പിന്നെ ശരി എന്നാ
ആഹ് ആഹ ന്നാ ശരി ആന ഓക്കെ